ഹലോ
ആഹ് പറയുന്ന കേൾക്കാവോ
ആഹ് കേൾക്കാം ഫണ് കുറച്ച് സൗണ്ട് കുറവാണല്ലോ നിങ്ങളെ ഫോണിന്
ആഹ് എനിക്ക് അറിഞ്ഞൂടാ റേഞ്ച് കുറവാന്ന് തോന്നുന്നു ഇപ്പ ഇപ്പം കേൾക്കാൻ പറ്റുന്നില്ലേ
ആഹ് ആഹ് അപ്പൊ കൊറച്ച് ഇതായിട്ട് കേൾക്കാം അത്യേ ഇണ്ടോ സൗണ്ടിന് കുറവ് ആഹ് ഇവിടെ മഴ ഇണ്ട് ഇവിടെ ഇപ്പം രാവിലെ നല്ലോണം പെയ്തു ഇപ്പൊ കുറച്ച് കുറവാണ് മഴ
ആണല്ലേ ഞാ ആഹ് പിന്നെ എന്തൊണ്ട് അവിടെ വിശേഷം
സുഖാണ് ഉം പിന്നെ വീട്ടില്
ആന്നല്ലേ ഇവിടെ എന്തുണ്ടന്ന് വെച്ചാ ഇവിടെ എനിക്ക് ആഹ് പറഞ്ഞോളൂ
പറഞ്ഞോ
ആഹ് ഇവിടെ ഞങ്ങളെ വീട്ടിലെക്കെ ഇള്ളത് അത്പ്പോ ഇതിപ്പോ പൂച്ചണ്ട് പിന്നെ രണ്ട് മൂന്ന് കോഴികള്ണ്ട് ഉം കോഴികളൊക്കെ മുട്ടട്ണാണ് അതൊണ്ട് പിന്നെ നമുക്ക് മക്കൾക്കൊക്കെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാനൊക്കെ സുഖമാണ് കൊടുക്കാന്
ആന്നല്ലേ ഞ ഞങ്ങളടെ വീട്ടിലും ഉണ്ട് ഇതുപോലെ കോഴിയുണ്ട് താറാവുണ്ട് അങ്ങനെ കാടക്കോഴിയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള കോഴിയുണ്ട് അപ്പോ അതുകൊണ്ട് ഒത്തിരി മുട്ടകളൊക്കെ കിട്ടും ഞങ്ങളതൊക്കെ ചന്തയിൽ കൊ കൊണ്ടോയി വിക്കാറൊക്കെ ഉണ്ട് അങ്ങനൊക്കൊ ഉണ്ട് അപ്പം ഇങ്ങനെ ഈ കോഴി ഞ്ഞ്ങ്ങളൊക്കെ വിരിച്ച് ഇറക്കാറുണ്ട് അങ്ങനെക്കെ കൊറേ കാര്യങ്ങൾ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ആഹ് ആഹ് ഞങ്ങടെ വീട്ടി പൂച്ചയില്ല പക്ഷെ ഒരു പട്ടിയുണ്ട് അപ്പം അതിനെയാണ് ഞങ്ങൾ വളർത്തുന്നത് ഭയങ്കര സ് സ്നേഹമാണ് അ പട്ടി പട്ടികളെയൊക്കെ ഇഷ്ടമാണോ
ആഹ് ഭയങ്കര സ്നേഹമാണ് പൂച്ചക്കും പൂ പൂ പട്ടികളെ എനിക്ക് പേടിയാണ് പൂച്ചകളെ ഭയങ്കര ഇഷ്ടമാണ് ന്നാലും ഓരെങ്ങനെ എന്തെങ്കിലൊ ഉണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലൊക്കെ ഹെൽപ്പൊ ഒക്കെ ചെയ്ത് കൊടുക്കും കേട്ടോ ഇങ്ങനെ ഞങ്ങളെവിടെ ഒരു ദിവസം കെൺറ്റില് പട്ടി വീണിരുന്നു അപ്പൊ ഞങ്ങള് പാവായി കരഞ്ഞപ്പോ ഞങ്ങള് കയറൊക്കെ ഇട്ട് കൊടുത്ത് അപ്പൊ ഞങ്ങൾക്ക് ഉുള്ളിലൊരു പേടി അങ്ങനെ കിണറിൻ്റെ നമ്മളെ അടുത്തെത്തി കഴിഞ്ഞാ കടിക്കോന്നുള്ളൊരു പേടി ഇണ്ടായി നി പക്ഷെ അതൊന്നും ചെയ്തില്ല വാലാ ട്ടി നമ്മളോട് സ്നേഹം പ്രകടിപ്പിച്ച് രക്ഷപ്പെടുത്തി പോയി പിന്നെ അയ്ന് ഭയങ്കര ഒരു ഇത്
ആണാണ് ഈ പൂച്ചകളെ പൊതുവെ കാണാൻ ഭയങ്കര സുന്ദരികളായിരിക്കും നല്ല രസണ് ഈ പൂ ച്ചകളെ കാണാനും ങ് പക്ഷേ ഈ ഈ പട്ടികളന്ന് പറയുന്നത് ഭയങ്കര ഭയങ്കര സ്നേ ഹുള്ള ഏ ഒരു മൃഗങ്ങൾ തന്നെയാണ് പക്ഷേ ഈ പൂച്ചകൾ കുറച്ച് നാള് കഴിയുമ്പോൾ നമ്മളെ ചിലപ്പോൾ മനസ്സിലാവ ത്തില്ല പക്ഷെ പട്ടികൾ എത്ര നാള് കഴിഞ്ഞാലും നമ്മളെ മനസ്സിലാവും നമ്മളെ എവിടെ വെ ച്ച് കണ്ടാലും ഭയങ്കരയിട്ട് വാലാ
വരൂല്ലേ ആഹ് ആഹ് അങ്ങനെ പ്രത്യേകത ഉണ്ട്ല്ലേ പട്ടിക്ക് ഉം ഉം
അങ്ങനെണ് അങ്ങനെ ഉണ്ട് പട്ടിക്ക് പക്ഷെ എനിക്ക് പുച്ച പട്ടിയെ ഇഷ്ടമാണ് എന്നാലും കൂടുതലും പൂച്ചകളെയാണ് ഇഷ് ഈ പേർഷ്യൻ കാറ്റുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെള്ള പൂച്ച അതിനെ കാണാൻ തന്നെ നല്ല രസല്ലേ ഒത്തിരി രോമോക്കെ ഉള്ള വെള്ള പിന്നെ അതുപോലെന്നെ കാപ്പിപ്പൊടി നിറം അതുപോലെ കറുപ്പ് നിറം അങ്ങനെയൊക്കെ ഒത്തിരി ചാര നിറം അങ്ങനെയൊക്കെ ഒത്തിരി നിറത്തിലുള്ള പൂച്ചകളുണ്ടല്ലോ എനിക്ക് ഭയങ്കര ഇഷ് ഇഷ്ടണ് അയിനെ അതിനെയൊക്കെ ഇഷ്ടണോ
അതെതെ ഓഹ് ഇഷ്ടാണ് ഇഷ്ടാണ് ഇപ്പൊ ഇന്റെ ഞങ്ങളെ വീട്ടിലുള്ളൊരു കാപ്പി കളർ പൂച്ചയാണ് നല്ല തൊപ്പക്കയിട്ട് നല്ല ഭംഗിയ അയ്നെ കാണാാന് ന്നിട്ട് ഞങ്ങള് ഇടക്കൊക്കെ ഇങ്ങനെ കുളിപ്പിക്കും ഷാമ്പൂ ഒക്കെ ഇട്ടാട്ട് നല്ല സ്മെല്ലു ആണ് നല്ലൊരു വൃത്തിയാണ് പൂച്ച നല്ല വൃത്തില് പിന്നെ ഇവിടെന്ന ഒന്നും ചെയ്യുല്ല ഒക്കെ പൊറത്ത പോയിട്ട എല്ല ചെയ്യുള്ളൂ പുറത്ത് കൂടെക്കെ നടക്ക്ണ പുച്ചേണ് കുട്ടിലൊന്നുടാതെ വെല്ലോട്ത്ത് പോവും അയൽവാസികളെ വീട്ടിലൊക്കെ പോയി ഒന്നും അവരാരും ബുദ്ധിമുട്ടാക്കൂല ശല്യം ചെയ്യൂല എല്ലാർക്കും ഭയങ്കര ഇഷ്ടണ് അപ്പൊ അങ്ങനെ നമ്മള് നല്ല എണങ്ങീനി ഉം ഭയങ്കര സ്നേഹുവാണ് നമ്മളൊക്കെ ഇങ്ങനെ സംസാരിച്ചിരിക്കണെങ്കിൽ എല്ലാവരുംപാടെ സംസാരിച്ചിരിക്കാ അയിന്റെ എടെകൂടെ ഇങ്ങനെ കേൾക്കാൻ മണ്ടി കുത്തി തീരി വരും എടേല് ഇങ്ങനെ നല്ല രസാ
പേരൊക്കെണ്ടല്ലേ മണിക്കുട്ടിന്നൊക്കെ
ആഹ് ബേബിയാണ് വിളിക്കല് ബേബേന്നാ വിളിക്കല്
ആന്നില്ലേ ഈ പൂച്ചകൾ എന്ന് പറയുന്നത് അല്ലെങ്കലും കാണാനും ഭയങ്കര സു സുന്ദരികളാണല്ലോ അതുങ്ങ അത്ങ്ങള് ഇങ്ങനെ വെറുതെ ഇങ്ങനെ മഴയത്തൊക്കെ ഇങ്ങനെ ചുരുണ്ട് കിടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക്ങ്ങ് ഭയങ്കര സന്തോഷം തോന്നും അവർ അവ അവയൊക്കെ കാണുമ്പോ എ എന്റെ വീട്ടില് പണ്ടൊരു പൂച്ച ഉണ്ടായിരുന്നു. കറക്റ്റ് മീൻകാരന് വരുന്ന സമയത്ത് ഈ പൂച്ച ച്ചകൾ ഓടി വ വരും അപ്പം ഞങ്ങളൾങ്ങനെ മീനൊക്കെ വാങ്ങിച്ച് കൊടുക്കും ക്കുവന്ന് കാണാനും നല്ല രസാ എപ്പോഴും ഒരു കൊട്ടയുണ്ടായിരുന്നു ആ അതിനകത്ത് കയറി എപ്പോഴും ഇങ്ങനെ കിടക്കുന്നതൊക്കെ കാണാം നല്ല ഭംഗിയായിരുന്നു അവർ അത് കാണാം അതിനും അത് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മുക്ക ഇങ്ങെ നോക്കിയിരിക്കാൻ ഭയങ്കര ക്യൂട്ട് ട്ടാന്ന് പറയത്തില്ലേ അതുപോലെ
നല്ല ശ്രദ്ധിക്കും നല്ല രസാ ഓൽ ഇതേമാ ഞാൻ ഇവടെ മീൻകാര വരുമ്പോ റോട്ടിൽ വന്ന് ഇങ്ങനെ നിക്കും ഉ അങ്ങോട്ട് പോവൊന്നുല്ല മ്മള് നമ്മക്ക് ശ്രദ്ധ തരാൻ വേണ്ടിട്ട് മീൻ വണ്ടിന്റെ ഓണ കേക്കുമ്പോത്തിനും ഞാനും പാത്രം എടുത്ത് മീൻവാങ്ങാൻ പോകുമ്പോ അവിടെ വെയ്റ്റ്ങ്ങനെ ചെയ്യും എന്നിട്ട് ആരെങ്കിലൊക്കെയ്യിലോ മീൻ ചിലപ്പോ ഞങ്ങള് മീൻങ്ങാത്ത ദിവസങ്ങളുണ്ടാവും അപ്പോ അവ ആരെ വാങ്ങണ ഓല ബാക്കില് അങ്ങനെ അ പോല് മീൻ കൊടുക്കുത്ത് ഇതിനെ ഭയങ്കര ഇഷ്ടാണ് ഇവിടുത്തെ ബേബിനെ പിന്നെ നല്ല ആഹ
ഇക്കും നല്ല പോലെ മനസ്സിലാവുന്നുണ്ട് കാരണം എന്റെറെ വീട്ടിൽ വീട്ടിലിങ്ങനെ പൂച്ചകളൊക്കെ ഉണ്ടായുണ്ട് പിന്നെ അതുപോലെ തന്നെ താറാവുണ്ട് വീട്ട അത് നല്ല രസാണ് ഇങ്ങനെ പോകുന്നതൊക്കെ കാണാൻ ഈ ഗൂസ് എന്നൊക്കെ പറയത്തില്ലേ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഉണ്ട് ഭയങ്കര രസമാണ് എൻ്റെ വീട്ടിൽ പിന്നെ പശുവുണ്ട് അപ്പം പാലൊക്കെ ക്കെ ഞങ്ങൾ അങ്ങനെ കിട്ടാറുണ്ട് നല്ല രീതിയിലുള്ള അല്ല അതുകൊണ്ട് തന്നെ കവറ് പാലൊന്നും അധികം വാങ്ങിക്കാറില്ല ഞങ്ങളുടെ വീട്ടിൽ അപ്പോൾ കൂടുതലും കൃഷി രീതിയിലാണ് ഞങ്ങളുടെ വീട് മുന്നോട്ട് പോകുന്നത് ഒത്തിരി ചെടികളൊക്കെ ചെടികൾ വാഴകള് അപ്പം അങ്ങനെയൊക്കെയ ഉള്ള വലിയ പണ്ട് ഞങ്ങൾക്ക് വയലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം വയലിലൊന്നും ആരും അങ്ങനെ കൃഷി ചെയ്യാൻ മടിയല്ലേ അപ്പ അതുകൊണ്ട് ഈ തൊട്ടു പറമ്പില് ള്ള സ്ഥലത്ത് തന്നെ കുറച്ച് കൃഷിയും അങ്ങനെയൊക്കെയ അവിടെ എങ്ങനെ കൃഷിയൊക്കെ ചെയ്യാറുണ്ടോ?
പ്രകൃതിയായിട്ട് ഇണങ്ങിയ ഒരു ജീവിതാലെ ങ്ങൾ ആ അതെ അതെ ആ അതെ ഞങ്ങൾത് ആ ആ ആ അതെ അതെ അതെ ഉം അതന്നെ അതന്നെ ഇങ്ങ ഇവിടെ കൃഷിയൊക്കെ ഉണ്ട് ഞങ്ങള് വീട്ട കുറവാണ് ഇങ്ങനെ ഇവിടെ അയൽവാസികളും ബന്ധത്തിലും കുടുംബത്തിലുംൊക്കെ ചെയ്ണ്ട് ഇവിടെ ഞാനും ഇങ്ങനെ പച്ച കറിയില് പച്ചമുളക് അങ്ങനെ പിന്നെ രണ്ട് മൂന്ന് മുരിങ്ങ അങ്ങനെ കുറച്ച് പച്ചക്കറികൾ മാത്രേ ഉള്ളൂ വെണ്ട വേഗം ഉണ്ടാവണ ക്കെ ഞാനൊന്നു ചെയ്താന്റെ നന്നാവാറില്ല അപ്പൊ പിന്നെ ഞാന് വേഗം സിമ്പിൾ ആയിട്ടുള്ള വേം ചെയ്യൽ മുളക് ഒക്കെ വേഗം ഉണ്ടാവും വെണ്ട ഉണ്ടാവും അങ്ങനെ പിന്നെ പപ്പായന്റെ ഇതുണ്ട് മരണ്ട് പിന്നെ മറ്റേ മുരിങ്ങന്റെ മരം ഉണ്ട് അങ്ങനെയൊക്കെ വായ ആ വായ ഉണ്ട് രണ്ട് മൂന്നണം
എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു അടുക്കളത്തോട്ടത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യ് പാവയ്ക്ക ഇങ്ങനെ കുഞ്ഞു മുളക് വഴുതണങ്ങിയ തുങ്ങിയ കറിയപ്പില അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം വെച്ച് ചെറിയൊരു അടുക്കള തൊട്ടന്ന എന്ന് വെച്ചാൽ നമ്മുടെ അടുക്കളയിൽ ആവശ്യമുള്ള സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെറിയ രീതിയിലൊക്കെ ചെയ്യും ആ എനിക്ക് മനസിലായി ഞങ്ങളും അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പണ്ട് പാവയ്ക്ക ഉണ്ടായിരുന്നു പാവയ്ക്ക തോട്ടമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അങ്ങനെന്നും ഇല്ല ട്ടോ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ചെറിയ ഈ വാഴയുടെൊക്കെ ഇടക്ക് കൊച്ചു മുളക് വഴുതണങ്ങ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ മാത്രം. അത്ര ഉള്ളൂ മറ്റേത് മത്തൻ്റെലേൊക്കെ കിട്ടുവായിരുന്നു ഇപ്പം അതൊന്നും കാണാൻ പോലും ഇല്ല
അത് ഉണ്ടായി കഴിഞ്ഞാൽത് സുഖമാണ് നമുക്ക് കെറിവെക്കാനൊക്കെ ബുദ്ധിമുട്ട് ളെ അതെങ്കിലും എന്തെങ്കിലും ചെയ്യാ നമക്ക് അയിനെക്കൊണ്ട് നമുക്ക് അങ്ങനെ അടുക്കള തോട്ടംന്ന് പറിക്കുമ്പോ അത് തന്നെ ഒരു ഭയങ്കര ഒരു ഇതാണ് സംതൃപ്തിയാണ്
ആന്നാണ് എന്ന് വെച്ചാലേ പിന്നെ വെച്ചാൽ ഈ പൂച്ചയുടെ കാര്യം പറഞ്ഞല്ലോ ഞാൻ ചിലടുത്ത് കേട്ടിട്ടുണ്ട് ഈ പൂച്ചയുടെ രോമൊക്കെ നമ്മുടെ വൈറ്റിലൊക്കെ ചെന്നാൽ അതെന്തെങ്കിലും അസുഖമാകും പിന്നെ അപ്പം നമ്മള് നല്ല പൂച്ചകളൊക്കെ വളർത്തുമ്പോൾ നല്ല വൃത്തിയായിട്ട് വളർത്തണന്ന് എപ്പോഴും കുളിപ്പിക്കുകൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങടെ പൂച്ച നല്ല നല്ല വൃത്തിയൊക്കെ ഉള്ള പൂച്ചയായിരിക്കും അല്ലേ
അതെ അതെതെ അതിണെ ഇടക്കിടയ്ക്ക് ഞങ്ങൾ കുളിപ്പിക്കും നല്ല സെറ്ററൂം പിന്നെ നഖ കട്ട് ചെയ് കൊടുക്കും പിന്നെ എപ്പളും നല്ല ഒരു ഇതാണ് ഫ്രഷാണ് എവിടെയെില എന്തെില ചി കാണുമ്പോ നല്ലോണം ടിഷ്യൂ പേപ്പറോട് കൊടുക്കോ
ആഹ് എനിക്ക് മനസ്സിലായി കാരണം ഈ പൂച്ചകളെ നല്ല വൃത്തിയായിട്ട് എന്നന്നെ സൂക്ഷിക്കണം പിന്നെ ഈ കുളിപ്പിക്കാൻ നേരത്തി ഇത് ബഹളോന്നും ഉണ്ടാകത്തില്ലേ
ആഹ് അതെ അതെ ഇല്ല അത കുറച്ചൊരു ബുദ്ധിമുട്ട് അങ്ങനെ ആക്കും ഇങ്ങനെ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്ന് നക്കും പിന്നെ അങ്ങനെ തോത്തി കഴിഞ്ഞാൽ കുഴപ്പള്ള അത് എല്ലാ പൂജക്കും ഉണ്ടാവുന്നതാണ്
ആന്നല്ലേ ഞാൻീഈ പൂച്ചകളെ കുളിപ്പിക്കുന്ന ഒന്നും അങ്ങനെ കണ്ടിട്ടില്ല അതുകൊണ്ടാ ഞാൻ അങ്ങനെ ചോയ്ച്ചത്
ആഹ് ഫസ്റ്റ് മോനെെനി കുളിപ്പിക്കില്ല അപ്പൊ മോന ഒരുിവസം ഇങ്ങനെ പൈപ്പിന്റെടുത്ത് പോയിട്ട് ഇങ്ങനെ ചെയ്തപ്പോൊ ഓടി അടുക്കളേക്ക് വന്ന് നമ്മള് കുട്ടികള് വെള്ളം പരുമ്പോ ഓടി വരല്ല തണുത്ത് വെറച്ച വരും ലെ മക്കള് ഓടിന്നമാതിരി ഓടി വന്നു പിന്നെ ഞങ്ങള് ബാത്റൂമില് ഡോറക്കെ അടിച്ചിണ്ട് അവിടെ ഇങ്ങനെ ത്തി കുളിപ്പിക്കുക അപ്പ പിന്നെ പ്പല്ല നല്ല രസ അവന്റെ കളികളും ആഹ് അതെ അതെ അതെ അതെ എല്ല അതന്നെ നല്ല ഒരു ഗുഡ് ഒരു ഗുഡ് ബോയ്യ്യ
വീട്ടിലായിരുന്നു ഞങ്ങൾ പൂച്ചക്ക് ചോറും മീനക്കെ ആയിരുന്നു കൊടുക്കുന്നത് മീനെ എക്കെയായിരുന്നു അതിന് ഏറ്റവും ഇഷ്ടം കഴിക്കും അത് ഉടന കെടന്നുറങ്ങും പിന്നേും കഴിക്കും കിടന്നുറങ്ങും അങ്ങനെയായിരുന്നു അതിന്റെ ഒരു രീതി അവിടുത്തെ പൂച്ച എങ്ങനെയ എന്തൊക്കെയാ കഴിക്കുന്നത്
അതും അങ്ങനെ തന്നെ ഞങ്ങൾ പിന്നെ ചിക്കന്റെ പാട്സൊക്കെ വാങ്ങും അത് കഴിക്കും പിന്നെ ഇതേ ഞങ്ങള് കഴിക്കണ ഈ ചോറ് ന്ന് കഴ്ക്കൂലട്ടോ അതേമാരി ഇത് ഈ എന്താ പറയാ ബിസ്കറ്റ് ഐസ്ക്രീമൊക്കെ ഞങ്ങൾ വാങ്ങാൻ അതൊക്കെ ഞങ്ങൾ എന്താ വാങ്ങണ അതൊക്കെയിലോരു ഓനും കൊടുക്കും. ഓനൊരു പ്രത്യേകതണ്ടാവും വടെ
ആന്നാന്ന് എന്റെ പൂച്ചയ്ക്കും അതുപോലെ തന്നെ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പലഹാരങ്ങളൊക്ക ഉണ്ടല്ല അയ്ന് ഭയങ്കര ഇഷ്ടമായിരുന്നെ അതിൻ്റെ ഈ കവറിൻ്റെ സൗണ്ട് കേക്കുമ്പ തന്നെ അത് ഓടി വരും ഇപ്പം കടയിന്ന് വാങ്ങുന്ന പലഹാരങ്ങളെല്ലാം ഒത്തിരി കൊടുക്കും അതുപോലെ മീനും ഇറച്ചിയൊക്കെ കൊടുക്കുവാരുന്നു ഇറച്ചിയൊക്കെ വറുത്തൊക്കെ കൊടുക്കുവാരുന്നു. ഭയങ്കര സ്നേഹവല്ലേ നമുക്ക് വീട്ടില് ഒരാളെപ്പോലെന്നാ പൂച്ച
അത് ഞമ്മൾ പുറച്ച് പോയി വ വരുമ്പോ നമ്മളടുത്ത് എന്തെങ്കിലും ഒന്ന് വാണം ഓന് കൊടുക്കാനേ ഓടി വരും നമ്മള് വണ്ടിമ്മലൊക്കെ പോവാണെങ്കിൽ വണ്ടി നിർത്തുമ്പോത്തിന് നമ്മുടെ അടുത്ത് ഓടിങ്ങട്ട് വരും ന്നട്ട് കവർന്ന് എന്തെങ്കിലും ഓനൊന്ന് കൊട് ക്കാണ് ഇഞ്ഞി ഞമ്മളെ കയ്യിഞ്ഞോന് ഇല്ലെങ്ക് ങ്കിലും നമ്മൾ ഉള്ളുന്നെങ്കിലും ഇടുത്ത് ഒരു പ്ലേറ്റിലാക്കി കൊടുക്കണം അതാണ് അവന്റെ സന്തോഷം.
ആന്നല്ല ഇപ്പം വീട്ടിൽ എല്ലാരും കാണുവല്ലോ ഇപ്പ വീട്ടില് നമ്മളിപ്പോ യാത്രയൊക്കെ പോകുമ്പം ഈ പൂച്ചകളെ നമ്മളെന്തോ ചെയ്യും ഞങ്ങളാന്നെങ്കി അപ്പറത്തെ വീലുള്ളവരെടുത്ത് പറഞ്ഞിട്ട് പോകും കഴിക്കാനൊക്കെ കൊടുക്കണേന്ന് അവരങ്ങനെ ചെയ്യുകയും ചെയ്യും നമുക്കൊരു വിഷമാണ് നമ്മളങ്ങോട്ട്
ആഹ് വെഷമാണ് അതെ അതെ ആഹ് അത് ആഹ് എപ്പളും അയിനെ കുറിച്ച് ച്ചേ മ്മക്ക് ചിന്തണ്ടാവുള്ളൂ ഏത് പരിപാടിക്ക് പോവാണങ്കിലും നമ്മള് പറീല്ലേ അയിറ്റ കല്യാത്തിനൊെക്കെ പോവാണെങ്കിലും അതെന്തോ കഴിച്ചോന്നുള്ളരു ചിന്താഗതി നമ്മുടെ മനസ്സിലെപ്പഴും വരും ഏഹ്
ആഹ്, ആന്നാന്ന് ബിസ്ക്കറ്റ് ഒക്കെ ഭയങ്കര ഇഷ്ടവാണ് ഈ പൂച്ചകക്ക്. ബിസ്ക്കറ്റ് മധുര ഉള്ള സാധ നങ്ങള് പക്ഷ അധികം മധുരം കൊടുത്തൂടെന്നാ പറയുന്നേ? അതുപോലെ തന്നെ ഈ ചിപ്സ് മിച്ചർ പോ ലുള്ള പലഹാരങ്ങളുണ്ടല്ലോ? ഉണ്ണിയപ്പം ഇതൊക്കെ ഭയങ്കര ഇഷ്ടവാണ് ഈ പൂച്ചകക്ക്.
ആഹ്, അതെ, അതെ, അതെ. പോയി വരുമ്പോത്തിന് പിന്നെ പിണങ്ങും. നമ്മളോട് നമ്മളവനെ കൊണ്ടാതെ പോയതാണല്ലോ? അപ്പൊ പിന്നെ കൊറ ച്ച് സമയത്തിന് മിണ്ടൊന്നൂല്ല. പിന്നെ കുറേ ടൈം ആയി, ഓനങ്ങനെ ഏഹ്, മ്മള് മടിയിലൊക്കെ ഇരുത്തി ഇങ്ങെനെ സെറ്റാക്കുമ്പോ, പിന്ന മിണ്ടും. ഭയങ്കര പിണക്കാ.
ആഹ്, മനസ്സിലായി മനസായി. അപ്പൊ പിന്നെ ശെരി, ഞാൻ പിന്നെ ഒരു ദിവസം വിളിക്കാം.
അതെ, അതെ നല്ല രസാണ് ഇവര്. ഭയങ്കര സ്നേഹാണ് ഇവർക്ക്. അതാണ് നല്ലൊരു ഉം